ഭം
ഹലോ ഇത് ആരോഗ്യ വകുപ്ന്നാണ്
ആഹ് പറയൂ എന്താണ് കാര്യം.
ഈ കുറച്ചു ദിവസായിട്ട് നമ്മുടെ നാടുകളില് വ്യാപകം മായ രീതി ൽ രോഗങ്ങള് പടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്നുകൊണ്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് നടത്തുന്ന ഒരു നിർദ്ദേശമായ ഒരു വിളിയാണ് ഇപ്പോ നടത്തുന്നത്
ശരി എന്താണ് ഈ നിർദ്ദേശം എന്താണ്
നിങ്ങളെ വീട്ടില് കുട്ടികളോ മറ്റു പുറത്ത് കളിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കി അവരോടെ കൂടെ ഉണർത്താനുള്ള വിഷയങ്ങളാണ് ഞങ്ങള് പറയുന്നത്.
ശരി ഞാൻ അവരോട് പറയാം നിങ്ങള് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്
നിങ്ങളെല്ലാരും വാർത്തയിലും മറ്റു ഇതിലൊക്കെ കണ്ടുക്കുവോലോ പത്രങ്ങളിലെല്ലാം കണ്ടുക്കുവോലോ ഈ നമ്മുടെ പല രീതിയിലുള്ള പല രോഗങ്ങളാണ് ഇപ്പോ പകർച്ചവ്യാധികളാണ് നമ്മടെ നാടുകളിൽ പടർന്ന് കൊണ്ടിരിക്കുന്നത്.
ആഹ്.
ആയത് ആഹ് ആയത് കൊണ്ട് തന്നെ ആ അത്തരത്തിൽ വലിയ രോഗങ്ങളൊക്കെനെ പടർന്ന് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിനനുസരിച്ചുള്ള ജാഗ്രതകളും ഇതും നടത്തേണ്ടതുണ്ട്. മാത്രമല്ല ഞങ്ങള് പ്ര പ്രത്യേകമായ കുറച്ചൊരു ഇതിനെ തുടർന്ന് ഈ രോഗത്തെ പ്രതിരോധിക്കാന് മുൻകരുതലുകൾ കുറച്ച് പട്ടിക തയ്യാറാക്കിയിട്ട് അതും കൂടിന്ന് ഉണർത്തലാണ് ഞങ്ങള് ഈ ഒരു വിളികൊണ്ടുള്ള ലക്ഷ്യം എന്നുള്ളത്.
ശരി ഞാനിപ്പോ കൊറച്ച് തിരക്കിലായിരുന്നു എങ്കില സം ച്ചോളാം ആരോഗ്യ ത്തിന്റെ കാര്യല്ലേ.
ഓക്കെ പർഞ്ഞ് വരുന്നതെന്തന്നാല് ഈ കു ട്ടികള്‌ല്ലെ വീടുകളൊക്കെണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത് നമു യാം അവർക്ക് ആരോഗ്യ പ്രതിരോധ ശേഷി കുറവാരിക്കും. ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലോക പ്രതിനിധി അതായത് ഡെങ്കിപ്പനി പോലുള്ള പനികള് മൽ വ്യാപക രീതിയിൽ പടർന്നോണ്ടിരിക്കാണ് നമ്മുടെ വീടുകൾക്ക് ചുറ്റും ഈ വേനൽ കാലമായതുകൊണ്ട് തന്നെ ഏഹ് ചെറു പാത്രങ്ങളിലോ മറ്റു ഏ ചിരട്ട പോലുള്ള വസ്തുക്കളിലും അതുപോലെ നമ്മുടെ കൗങ്ങിന്റെ പായ പോലുള്ള വസ് കൂടെ എല്ല വെള്ളം നിന്ന് അത് അത് തുടർന്ന് കൊത്കൾ വ്യാപി ച്ച് അതിലൂടെയാണ് ഡെങ്കിപ്പനി ഉ ഉണ്ടാവം നമ്മൾ കണ്ടെത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വിഷ ക്ക്യാൻ പ്രത്യേകം ശ്രെദ്ധി ഏഹ് ശ്രദ്ധി ക്കണമെന്ന് ഉണർത്തുകയാണ്.
ആഹ് ഞങ്ങള ഇവിടെ അത്തരത്തില്ള്ള പാത്രങ്ങളൊന്നും തൊറന്ന് വെക്കാറില്ല കാര പരമാവധി ഞങ്ങളന്നെ ഈ പരിസരൊക്കെ ശുദ്ധീകരിച്ച് രോഗത്തിന്ന് വിമുക്തരാൻ ശ്രമിക്കാറുണ്ട് ശരി തുടർന്നോളു
നിങ്ങള ആ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നല്ലേ ഒരു കാട് പിടിച്ച സ്ഥലം ആയത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഡബ്ബർ തോട്ടം മറ്റ് തോട്ടങ്ങളെല്ലാം ഉണ്ടെന്നാണ് കേട്ടത്.
അതെ ആഹ്! അവിടെ നല്ല കൊതുകിന്റെ ശല്യം ഉണ്ടാവറ് രാത്രി ആവുമ്പോഴക്കും നല്ല കൊതുക്കളൊക്കെ വന്ന് വരാറുണ്ട് കൊതുക്
ആ അത് നമുക്കൊരു പരാതിയായി കിട്ടും ചെയ്തിരുന്നു ഇത്തരത്തിൽ കൊതുകള് വ്യാപിക്കുന്നുണ്ടെന്നുള്ളത് അതിന് നിങ്ങള് നമ്മൾ സാർ ക്കാരിന്റെ തന്നെ ഒരു രീതിയിലുള്ള കൊതുകുതിരി കൊതുകിനെ താക് പ്രതിരോധിക്കാനുള്ള കൊതുക് വ്യാപകം പ്രതിരോധിക്കാനുള്ള ഒരു മരുന്നും മറ്റു മരുന്നുകളെല്ലാം നമ്മൾ സർക്കാർ തന്നെ വിതരണം ചെയ്യുന്നുണ്ട് നമ്മെളെ എ സർക്കാർ അതിന് വേണ്ട മുൻകരുതല് എടുത്ത് ആരോഗ്യമേഖല കണ്ടെത്തി അതിനെ പരിശോധിച്ചുള്ള ഒരു ഒരു പ്രതിരോധ പ്രതിവിധി നമ്മൾ അത് ഇങ്ങനെ ചെ വിഭാവനം ചെയ്യുന്നുണ്ട് അതി നിങ്ങൾ ഞങ്ങളെ പഞ്ചായത്ത് മറ്റു ഓഫീസുകളോ അല്ലെങ്കിൽ നിങ്ങൾ വീടെ എത്തിച്ചെന്ന് നിങ്ങളെ സ്വീകരിച്ച് വേണ്ട രീതിയിൽ അതിൽ പറഞ്ഞ മുൻകരുതലുകളോട് കൂടെ ഉപയോഗിക്കണം എന്നും ഉണർത്തുകയാണ്
അല്ല ഇതിന് ഈ മരുന്നുകളെ കുറിച്ചും അതുപോലെ തന്നെ അതി പ്രതിതികൾക്കുള്ള ഉപകരണങ്ങളെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അപ്പൊ ഇതിപ്പോ എവിടെ വന്നാലും കിട്ടവാ നിങ്ങളുടെ അടുത്തേക്ക് വന്നാല ഇപ്പോ എക്കുവോ എന്നാണ് ഇപ്പത് വരേണ്ടന്ന്
ആ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വാർഡ് മെമ്പറിന്റെ അടുത്ത് അറിയിച്ചിരുന്നു കാര്യങ്ങള് ഓഫീസില് കൊടുത്തക്കും പഞ്ചായത്ത് അതിന്റെ സ്ഥാപനത്തിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു നമ്മള് എന്നാലും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എത്താത്ത പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ അതിന്റെ സ്ഥാപനത്തെ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഓരോ വീടുകൾക്കുള്ള പ്രത്യേകിച്ച് നിങ്ങള ആ സ്ഥലത്തിന്റെ ഭാഗം നിങ്ങളെ വീട് നിൽക്കുന്ന അവിടെ കുറച്ചൊരു നാല്പത് വീടോളം ഉണ്ടെന്നാണ് അറിവ് ലഭി ച്ചത് അവിടെ കൂടുതലായി കൊതുകു ശല്യം അതുപോലെ രോഗബാധ്യതക്കു രോഗബാധക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് അറിയൻ കഴിഞ്ഞത്
ഇവിടെ ഇവിടെ നാല്പത് വീടുകളുണ്ട്. പക്ഷെ ഇത് അങ്ങാടിയിൽ നിന്നും വളരെ ദൂരത്താണ് അതായത് മലകളും മലയുടെ തായ് വാരത്താണ് അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ജനങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് വരാറില്ല അതുകൊണ്ട് തന്നെ വാർഡ് ജന പ്രതിയും നിതിന്റെ ശ്രദ്ധയും ഇങ്ങോട്ട് എത്തിയിട്ടില്ല അതുകൊണ്ട് ഇതിനെ കുുറിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് അല്ലാതെ ബോധ്യല്ല. നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഞങ്ങള്! ഇപ്പൊ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്
ഓഹ് അത് ന്നാവർക്ക് എന്തെലും വീഴ്ച പറ്റിയതായികരം അല്ലെങ്കിൽ അവടെ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ മറ്റ എന്തെങ്കിലും വിഷയത്തിൽ തകരാറായതായിരിക്കും എന്തിരുന്നാലും നിങ്ങൾക്കത് നിങ്ങളുടെ പട്ടണത്തിൽ പോകുമ്പോൾ അവിടെന്ന് ആ സ്ഥാപനത്തിൽ സ്വീകരിക്കാവുന്നതാണ് അതവിടെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ വീടുകൾക്കൂ എത്തിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ! ഇതോട കൂടെ പല രോഗങ്ങളും വേറെയുണ്ട്.
ചിലപ്പോ ആരോഗ്യപ്പ് വിളിച്ചൊണ്ട് സംസാരിക്ക കൊണ്ട് ഞാന് ഒരു കാര്യം ചോദിക്കാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞങ്ങടെ വീട് അങ്ങാടിൽ നിന്നും കുറച്ച് അല്പം ദൂരത്താണോ? പയേ പൊതുവേ കൊതുകു ശല്യൊക്കെ ഉണ്ടായൊണ്ട് തന്നെ ഞങ്ങളുടെ വീടുകളും രാത്രി ആവുമ്പേക്കും പൂട്ടിയിടേണ്ട അവസ്ഥയാണ് കാരണം കൊതുകളെല്ലാം വീടിനുള്ളിലേ കെറി ശല്യപ്പെടുത്തുന്ന ഒരവസ്ഥ വരാറുണ്ട് പോരാത്തതിന് ഈ ഡബർ തൊടുവില് എന്താ ഈ സ്ഥലത്ത്? നല്ല കൊതുകുകള് ഉണ്ടായാ ലെ ഈ മറ്റേ മഴവെള്ള സംരക്ഷണ കവചകം ഈ ചെരട്ടകൾക്ക് മുകളിൽ വെക്കാറില്ല അപ്പൊ ഈ തൊടുവിന്റെ എന്തോ എന്താ ഉടമസ്ഥകളിൽ ഇതിന് മുമ്പു ഞങ്ങൾ പരാതിപ്പെട്ടിട്ട് ണ്ട് അങ്ങനെ വെള്ളം കെട്ട് നിൽക്കാതാക്കാൻ വേണ്ടീട്ട് മയവെള്ളക്കാചത്തിന്റെ നല്ല വസ്തുക്കളും ഉപകരണങ്ങളും വെക്കാന് പക്ഷെ ഇതുവരെ അവര് വെച്ചിട്ടില്ല അപ്പൊ നിങ്ങളും ഇതിലന്ന് ഇടപെട്ട് സംസാരിക്കാണ്ങ്കി അത് നന്നായിരിക്കും
ആ അത്തരത്തില വിഷയങ്ങളൊളാ ഞങ്ങൾ ചർച്ച ചെയ്യാം അടുത്ത യോഗത്തിലോ മറ്റു രൂപങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ ഏ അത് മറ്റു രൂപങ്ങളിലോ ഇന്റർനെറ്റ് രൂപങ്ങളിലോ എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് നടത്താം
ആ
പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് നിങ്ങള് വീടുകൾ വളർത്ത് ജീവികൾ പശു, കോഴി, അതുപോൽ ഉള്ള എന്തെങ്കിലും വളർ മൃഗങ്ങളുണ്ടോ?
ആഹ് ഉണ്ട്, ഞങ്ങൾ ഈ മലയോര പ്രദേശമായോണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഭൂരിഭാഗം വ്യക്തികൾക്കും പശു ആട് തുടങ്ങിയ കന്നുകാലികൾ ഉണ്ട്, കാരണം പുല്ല് ഒക്കെ സുലഭമായതിനാൽ തന്നെ അവരെ വളർത്താൻ എളുപ്പമാണ്.
ആഹ് ആ അവി ടെയാണ് നമ്മൾ ശ്രദ്ധേണ്ട വേറൊരു വിഷയം എന്താല്. ഇത് ഡെങ്കിപ്പനി പോലത്തെ. തന്നെ എലിപ്പനിയും വ്യാപകമായി ഇപ്പോ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങള് വാർത്തകൾ അറിഞ്ഞിക്കുവല്ലോ. അപ്പോ ഈ എലികളെ കാഷ്ടങ്ങളും ഒ മൂത്രങ്ങളും. അതുപോലെ അവരുടെ ഈ അവരുടെ ശരീരം തട്ടിയ ഭാഗങ്ങളെ. നമുക്ക് ഈ പശുക്കൾക്കും മറ്റും. ഏഹ് കൊടുക്കുന്നു ഈ പുല്ലും അതുപോലെ വൈക്കോലിന്റെ അടു ത്ത് നമ്മൾ ഏഹ് അതൊക്കെ സൂക്ഷിക്കുമ്പോ നമ്മൾ ശ്രദ്ധ ക്കണം ഈ എലികൾ വരാത്ത സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ആ കന്നുകാലികളിലൂടെ. ആ അതിന്റെ പാലിലൂടെ മറ്റു നമ്മൾ അതിനോട് സഹകരി ക്കുന്നു കൂടെ അതിൽ നിന്ന് നമ്മുക്ക് രോഗങ്ങളെ വ്യാപിക്കാൻ സ കാരണമാകും. അത്തരത്തിൽ എന്തെങ്കിലൊരു പ്രതിവിധി നിങ്ങള ഈ ഇതിനെക്കെ സംരക്ഷിക്കാന് ഈ പശുക്കളിം മറ്റു കന്നുകാലികളൊക്കെ ഇങ്ങനെ പനികളിൽ നിന്നോ ഈ എല്ലികള്ടെ ശല്യ നിന്നെല്ലാം സംരക്ഷിക്കാൻ എന്തെങ്കിലും മാർഗണ്ടൊ നിങ്ങളെ അടുത്ത്
ഇല്ല ഞാനിപ്പം കൊറച്ച് ദിവസങ്ങളായിട്ട് ഞാ അപ്പ ഇതിനെ കുറിച്ച് ആലോയ്ക്കാണ് കാരണം എന്താ വെച്ചാല് ഞങ്ങളുടെ കന്നുകാലുകൾക്ക് വളരെ ക്ഷീണം തോന്നുന്നര അവസ്ഥയിലാണ് ഇപ്പോ ഉള്ളത് കാരണം എന്താണ്ന്ന് ഞാൻ അന്വേഷിച്ച ഇത്ര അന്വേഷിച്ച എനിക്ക് മനസ്സിലായിരുന്നില്ല ഇപ്പളാണ് കാര്യം മനസ്സിലായത് അവർക്ക് ഇതുപോലെ അസുങ്ങൾ പരന്നിട്ടുണ്ട് തോന്ന്ണ് കാരണം അവര് കാണുമ്പോ അത് നല്ല ക്ഷീണത്തിലാണ് ഇപ്പ എന്നാ പുല്ലാളൊക്കെ ഇട്ട് കൊടുക്കാറുമുണ്ട് ഞാന്
ആഹ് നിങ്ങളെ മേഖലയില് പല പഞ്ചായത്തുകളിലും ഇങ്ങനെ ഇത് അന്വേഷ് കൊണ്ടുള്ള ഒര് ഇതിന്റെ നിലവാരം വിലയിരുത്തുന്ന ഓരോ നേതാഹ് ആളുകളെ പ്രതി പ്രതിനിധികളെ അയച്ചിരുന്നല്ലോ ഇതിനെ ഇങ്ങ ചോ ഇതിനെ ചോദിച്ചു വരുടെ വിവരങ്ങൾ ചോദിച്ചും അതിനാവശ്യമായ പിന്നീട് അത് നൽകാനുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വായിച്ചിരുന്നു അത് നിങ്ങള് അവിട്ക്ക് എത്തിരില്ലായിരുന്നോ
ഇവിടെ നമ്മുടെ ഈ ഭൂ ഭൂ ഭൂമി അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലം പറയുന്നത് അങ്ങാടിയിൽ നിന്നും കുറെ ദൂരം വി ഇത്തിരി നേരം ഇരുന്നിട്ട് ഒരു മരത്തായ വരത്താണ് അവിടെ അങ്ങനെ എത്തിപ്പെടാനുള്ള പെട്ടെന്നുള്ള എളുപ്പമായ വഴിക്കളെ ഒന്നും കാണാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ശ്രദ്ധ അത്ര അങ്ങോട്ട് എത്തിയാറില്ല സാധാരണ.
ആഹ് അതൊരു വലിയ പ്രശ്നയാണ്, അത്രത്തെ അങ്ങനത്തുള്ള മേഖലയിന്ന് തന്നെയാണ് ഇപ്പൊ ഈ അടുത്ത വന്ന നമുക്കറിയാം ഇങ്ങനെ പകർച്ചവ്യാധി ബാധിച്ച് അഞ്ചു മരണങ്ങളാണ് ഈ കഴി ഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ളത്. അത് ഇത്തരത്തില് ഈ ഉൾപ്രദേശത്തിൽ നിന്നാണ് ഇങ്ങനെ. അറിയാൻ കഴിഞ്ഞത്. അതെ അവിടുത്തെ പകർ താമസിക്കുന്ന ആളുക്കാണ് എന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോ നിങ്ങള് പൂർണമായി. ജാഗ്രത കൂടെയും അതുപോലെ ഇത്തരത്തില് ഈ പ്രതിനിധികളോ മറ്റു സർക്കാർ ഒരുക്കിയ വിഭവങ്ങൾ നിങ്ങളെ തിരസ്കരിച്ചോ അല്ലെങ്കിൽ മറ്റാര് നിങ്ങളെ തടഞ്ഞോ ഉണ്ടെങ്കിൽ നിങ്ങൾ. അറിയിക്കാവുന്നതാണ് ഞങ്ങളെ. ഈ നമ്പറും അതുപോലെ. ഈ നമ്മളെ ഏഹ്. ഒരു ഒരു നമ്പർ നമ്മ് നിങ്ങൾക്കായിട്ട്. നൽകിക്കുവല്ലേ.
ആ അതെ അതെ
ഇതാക്കാവുന്നതാണ്
പിന്ന പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് സർക്കാരിന്റെ പ്രതിനിധി വിളിക്കുന്നു എന്നുള്ളത് കൊൊണ്ട് ആരോഗ്യകുപ്പിന്റെ മേഖയിയില് ചുമത്തിന്റെ ചുമതലയല്ല ഞാൻ പറയാൻ പോകില്ല കാര്യം എങ്കിലും നിങ്ങളുമായി ബന്ധപ്പെട്ട ട്ടുള്ളതാണ് പ്രധാനമായും എന്താണ് വെച്ച ഞങ്ങൽ ഇപ്പോ എവിടെ പല വൃദ്ധന്മാർക്കും പല അസുഖങ്ങളും ബാധിതരാണ് സ്ഥിരമായി മരുന്ന് കുടിക്കാൻ ഉള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ പെട്ടെന്നുള്ള ക്ക എന്താ അസുഖങ്ങൾ വരുമ്പോഴെല്ലാം ആശുപത്രിയിലേക്കും മറ്റും പ്രോഗ്ര ഞങ്ങക്ക് പ്രധാനമായരു വഴി ഇല്ല കാരണം ഒരുപാട് ദൂരം ഞങ്ങൾ ഈ രോഗികളെ ചുമന്ന് നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പ പ്രധാനമായരു വഴി വാഹനങ്ങളിലെത്തും വീട്ടിലേക്ക് എത്തുന്നതിനുമായി സൗകര്യം ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരുവിധം ഞങ്ങൾ ക്കള്ള അസുഖങ്ങളുടെ കണക്കുകൾ ഞങ്ങൾക്ക് കുറക്കാൻ കഴിയും
ആ ആ അത് അത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്ക ഉണ്ടില്ലേ ങ്ങളൾ ഇല്ല
അതേ
അതിനിപ്പോ നമുക്കൊരു പരാതി അല്ലെങ്കിൽ നിങ്ങള് നാട്ടുകാര് ഒരുമിച്ച് കൂടിയ ഒരു പരാതി നമുക്ക് വലിയ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഇനി അതും ഉണ്ടായിട്ടില്ലെങ്കിൽ അവസാനത്തെ മാർഗം ഞങ്ങക്ക് കളക്ടർത്ത് കളക്ടറേറ്റ് വരെ എത്താവുന്നതാണ് നിങ്ങക്ക് എം എൽ എ അത് അതുപോലെയുള്ള ഏ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ മേൽ ഏ ഉള്ള ആളുകളെ സമീപിക്കാവുന്നതാണ് അതില് അവര് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കളക്ടറേറ്റ് വരെ എത്താവുന്നതാണ് അത് മാത്രമല്ല ഞങ്ങളെ പോലെയുള്ള ചില ഉദ്യോഗസ്ഥരെ നിങ്ങക്ക് ഇ ഇത്തരത്തില ഫോൺ മുഖേനയോ അല്ലെങ്കിൽ മറ്റു കത്ത് മുഖേനയോ നിങ്ങൾക്ക് എന്നാണ് ബന്ധപ്പെടാവുന്നതാണ്
ആ ശരി ശരി ഞാന് ഇപ്പൊ സ്വല്പം തിരക്കയിലാണ് യാത്രയിലാണ് വാഹനം ഓടിക്ക വാഹനം ഓടിച്ചുകൊണ്ടിരിക്കയാണ് താ ഞാന് ഒരു സ്വല്ം സമയം കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ
ആഹ് നിങ്ങക്ക് എന്താ പരാതി ഉണ്ടെങ്കിലും അതൊക്കെ കഴിഞ്ഞ് കുറയിച്ചേ മതിട്ടോ
ആഹ് ശരി ശരി